കേൾക്കാ വോ
ആ കേൾക്ക കേൾക്ക ആ കേൾക്കാം കേൾക്കാം പിന്നെ വേറെ വിശേഷങ്ങള് ന്ന് പർഞ്ഞാല് എന്താപ്പ പറയാ അതേപോലെ നമ്മള് വൃത്തി ന്ന് പറഞ്ഞ് വൃത്തിയുടെ കാര്യങ്ങനെ ഓർത്തോണ്ടിരിക്കയാണ് പ്പൊ ഞാന് നമ്മള വീ ട് ആണെങ്കിലും നമ്മള് ഇങ്ങനെ വൃത്തിയാക്ക്ന്ന വൃത്തിയാക്കിട്ട് ഇങ്ങനെ കിടക്കണത് കാണുമ്പോ നമുക്കൊരു സമാധാനാ. ഒരു മനസ്സിനൊരു സന്തോഷാണല്ലേ? നമ്മളിപ്പോ ഒരു രാത്രി ഒക്കെ ഇപ്പൊ കിടക്കാം ആഹ്, നേടിയ പോലെ അതേപോലെ തന്നെ നമ്മള് ഒരു രാത്രി എല്ലാ ജോലി ഒതുക്കി വെ ച്ച് അടുക്കളൊക്കെ വൃത്തിയാക്കി കിടക്കാൻ പോയി രാവിലെ എണീറ്റ് വന്ന അടുക്കളന്റെ വാതില്ണ്ട് തുറന്ന് അപ്പൊ ക്ലീൻ ആയിട്ട് കിടക്കുമ്പോ നമുക്ക് തോന്നുന്ന ഒരു ഫീലുണ്ട് ഒര് സമാധാനം ഒര് ഒരു സന്തോഷം മനസ്സിൽ ആ ദിവസം അത്രയും സന്തോഷം. നേരെ മറി നമ്മളവിടെ വൃത്തിക്കെടായിട്ടാ ഇട്ട്ച്ചാല് നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ അഹ് ഈ എന്ന് പറയ്
ആണ് ആ ദിവസമേ പോയി.
പോയി, ആ ദിവസേ പോയി പിന്നെ പണിണ്ട്ന്ന്ള്ളൊരു തലക്കൊരു ഭാരം അല്ലെ?
അതെ, അതെ അല അലങ്കോലം അലങ്കോലപ്പെട്ട് കിടക്കുമ്പോ നമ്മള് തന്നെ വിചാരിക്ക് അ യ്യോ ഇത് എങ്ങനെ തുടങ്ങണം? എവിടന്ന് തുടങ്ങണം? ആകെ ഡസ്പ്പ് ആവും. ഹ്
അതെ, അതെ ഡെസ്പ്പ് ആവും നമ്മളെ മൂടിനൊക്കെ ബാ
ചെയ്യുവാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാനും ഒരു പോസിറ്റിവിറ്റി ഇ ണ്ടാവും.
ആഹ്, അതെ, അതെ, അതെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. പിന്നെ അത് മാത്രല്ല പിന്നെ ഇഞ്ഞ്പ്പോ അത് എന്നല്ല നമ്മള് കുറേ വെറുതെ കുറേ സമയം നമ്മള് വേസ്റ്റ് റ്റ് ആക്കി വിചാരിക്കും. പണികളൊക്കെ അവിടെ ഇട്ട് അവിടെക്കെ ഇട്ടിട്ട് നമ്മള് വെറുതെ ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചോ അപ്പൊ നമുക്ക് തോന്നും മനസ്സില് മൊത്തം നമ്മള് വെറുതെ ഇരിക്ക് ഇണ്ടെങ്കിൽ പോലു നമ്മള് ചെയ്യ്ണ വെറുതെ ഇരുന്നിട്ട് വല്ല വീഡിയോ ആസ്വദിക്കാണെങ്കിൽ പോലും അത് ശരിക്ക് ആസ്വദിക്കാൻ കഴിയൂല. നമ്മള ഉള്ളില് ഇങ്ങനെ ഒരാള് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവിടെ പണിയുണ്ട് ആ പണി തീർക്കാണ്ടല്ലോ പണിയുണ്ട് പ, ഇഞ്ഞ് എൻ അടിക്കാനുണ്ട് തുടക്കാനുണ്ട്. ഇതുണ്ട് അതിങ്ങനെ നമ്മള് എങ്ങനെ ഒരു സമാധാനം ഇല്ലാതെ അല്ലെങ്കിൽ സ്വൈരം കേടുണ്ടാക്കി കൊണ്ടിരിക്കും അല്ലെ? ഉം ഏഹ് നേരെ മ അപ്പ എന്താന്ന് വെച്ചാല് നമുക്ക് ഈ ചെയ്യ്ണത് ആസ്വദി ക്കാൻ കഴിയൂല. നേരെ മറിച്ച് നമ്മള ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട് ന്നമ്മള് വീഡിയൊക്കെ കാണ് ആണെങ്കിൽ നമ്മളെ ഫുൾ മനസ്സ് അയില് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കേൾക്കാനോ കാണാനോ പറ്റും.
അത് ശരിയാ, അതാണ് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് കണാല്ലോ നമ്മളെ കൂടെ കൂടെ ജോലി ഉണ്ടെങ്കിൽ അലട്ടിക്കൊണ്ടിരിക്ക് അയ്യോ അത് ചെയ്യുന്നില്ലയോ ഇത് ചെയ്യുന്നില്ലയോ അപ്പൊ വീഡിയോ ഫുള്ള് കാണാൻ പറ്റുന്നൊണ്ടോ? അതു ഇല്ല, ജോലി തീരുന്നുണ്ടോ അതും ഇല്ലാത്ത അവസ്ഥ.
ആഹ്, അതേപോലെ നമ്മള് ഡ്രസ്സ് ഡ്രസ്സൊ ഒക്കെ അതേപോലെ ഒരുപാട് അല ക്കാനൊക്കെ ഇണ്ട് എന്നുണ്ടെങ്കിൽ അത് കൂടി കെട്ക്ക്ണ കാണുമ്പ അഹ് കുറേ അലക്കാന്ണ്ട് കഴുകാന്ണ്ട്ന്ന്ള്ളത് ഇങ്ങനെ നമ്മളെ അലട്ടികൊണ്ടിരിക്കും. എന്ന് നമ്മള് അതോ ഒക്കെ വേഗം ചെന്നിട്ട് അത് അങ്ങട്ട് ഡ്രസ്സൊക്കെ അലക്കി ഒണക്കി അഴേമ്മെ ഇങ്ങനെ അലക്കി നിവർന്ന് ക നിവർ ത്തിട്ട് കെട്ക്ക്ണെ കാണുമ്പോ നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പാണ്. ഇതൊക്കെ ഞാന് അല ക്കി അഹ് സന്തോഷണ്ട് അത് കാണുമ്പം. ഏഹ്
ന്നമ്മള് എന്താന്നോ അങ്ങനെ കൂട്ടിയിടാൻ കാരണോണ്ട് ന്നമുക്ക് ഇന്ന് ഡ്രെസ്സ് ഒരുപാടുണ്ട് ന്നമ്മടെ അലമാരയില് കൊള്ളാത്ത ഡ്രസ്സുണ്ട് പണ്ട് കാലത്തല്ലാരുന്നോ ഓരെണ്ണം കഴികി ഒണ കീ ഇടുന്നൊരു കാലം ന്നമ്മുടെ പണ്ടുള്ള ആളുകൾക് ഒണ്ടായിരുന്നു.
ട്ടിണ്ട്
ആഹ് ന്നമ്മക്കിപ്പം ആ ബുദ്ധിമുട്ട്ല്ലാതോണ്ട് ന്നമ്മൾ ന്നേരിക്കും ഇത് അവിടെ കഴിയില്ലെങ്കിൽ എന്താ വേറെണ്ടല്ലോ. അല്ല അപ്പൊ ന്നമുക്കാ ബുശെ ക്ഷാമം ഇല്ലാത്തോണ്ടാണ് ന്നമ്മൾ അങ്ങനെ കൂട്ടിയിടുന്നത്തന്നെ
അതെ അതോണ്ടാണ് ന്നമ്മള് പെ ന്നമ്മള് ഹ് അങ്ങനെ ഇഷ്ട്ടം പോലെ ഡ്രെസ്സുകള്ണ്ട്. ഡ്രെസ്സ്ന്നല്ല എന്ത് സാനം കൊള്ളൂല അലമാരേല് സ്ഥലല്ല അത്രേം ഡ്രസ്സുകളും കാര്യങ്ങളുംഅഅതെ ന്ന ട്ടും പിന്നെ ന്നമ്മള് പിന്നെ ഇട്ക്ക് ആദ്യംന്നൊക്കെ പറയുമ്പോ വല്ലേ സ്പെഷ്യലായിട്ട് വല്ല്യേ പെരുന്നാളോ അല്ലെങ്കില് ഇപ്പൊ കൃ ഓണാ ആണെങ്കിൽ ഓണം. അല്ലെങ്കില് ക്രിസ്ത്യൻസ് ആണെങ്കിലും മറ്റേ അവരുടെ ക്രിസ്മസ് അങ്ങനെയൊക്കെ കൊല്ലത്തില് ഒരിക്കൊക്കെ എടുക്കൊള്ളു. ഇന്നട്ട് അത് ഔടെ മടക്കി വെക്ക ചെയ്യ. പിന്നെ എന്ത് പരിപാടിക്ക് എവിടെ പോവാണെങ്കിലും അത് ഇട്ടിട്ടാ പോവാ.
ന്നമ്മള് അങ്ങനല്ല അടുത്ത വീട്ടിലൊരു കല്യാണം വന്നാലും ന്നമ്മള് പോയി എട്ക്കും.
ന്നമ്മള് പോയി എട്ക്കും പിന്നെ വേറൊരു പരിപാടി വെര് ആ
ആഹ് എന്നാ പശെ പണ്ടൊരു അങ്ങനെ ഡ്രസ്സ് എടുക്കുന്നത് അതൊരു ആഘോഷം തന്നെഅല്ലെ? ന്നമ്മള് കാത്തിരുന്ന് കാത്തിരുന്നല്ലേ ഒരു ഡ്രസ്സ് എടുക്കുന്ന് ഇന്നങ്ങനെയല്ല ഇന്ന് വേണോ ആന്ന് ഇന്ന് അങ്ങനെയല്ലല്ലോ ഇന്ന് വേണോ വാ പോയി എടുക്കാം.
ഓഹ് എടുക്കാം അതെ, അതേപോലെതന്നെ ഇപ്പൊ ന്നമ്മളൊരു കല്യാണത്തിന് ഡ്രസ്സ് ഇട്ത്ത് ഇട്ടാ ഇട്ട്ട്ട്ണ്ടെങ്കില് പിന്നെ വേറൊരു കല്യാണത്തിന് നം ക്കത് ഇടാൻ മടിയാ അതഅവരൊക്കെ കണ്ടതാ പിന്നെ എങ്ങനെ ന്നമ്മളക്കെ ത് അപ്പൊ അത് ന്നമ്മക്കൊരു മോശമായിട്ട്
ആഹ്
ഇപ്പൊ കുട്ടികളാണെങ്കി പോലും ന്നമ്മൾ ഇട്ത്ത് കൊട്ക്ക്ണില്ല അവര് ഫ്രണ്ട്സിന്റെട്ത്ത്ന്നാണെലും വാങ്ങിവെരും.
ഉം ഉം ഉം അവ അവർക്ക് ഒര് ഡ്രസ്സ് ഒരു ഫംഗ്ഷന് എടുത്തില്ലെങ്കി എന്താ
ആഹ്, ഹ്യ ആ അമ്മക്കാണെങ്കിലോ എന്തോഒരു കൊർവ് പോലെ. ഇന്ന്ട്ടോ അദോ ന്നല്ലെ ഡിസൈനുള്ള ഡ്രസ്സൊക്കെട് ത്ത്ന്ന ഇണ്ടെങ്കിൽ അത് പിന്നെടാൻ പറ്റോഇല്ല. ഏഹ് അത് അൽമേറില് കെട്ടി അ അതെ, അതെ, കാലംപോയപോക്കേ.
പണ്ടൊന്നും ഇല്ലായ്ര്ന്നി. ഇപ്പ എല്ലാം ഒണ്ട് അതിന്റെ അഹങ്കാരോം ഒണ്ട് എല്ലാർക്കും ഞാൻ ഉൾപ്പെടുന്ന എല്ലാർക്കും. ത് മറ്റൊരാളെ പെടുത്തുവല്ല ഞാൻ എന്നെ കൂട്ടി ഞാൻ പറയാം
അതെ അതെ ശെരിയാണ് ഞാൻ ചെലപ്പോക്കെ എന്റെ ഉമ്മക്ക് പറയാറുണ്ട് എന്തിനാണ് ഇതിങ്ങനെ എടുത്തു കൂട്ടണേന്ന് പറയാറുണ്ട്
അത് അവരങ്ങനാ കഷ്ടപ്പാടിൽ വളർന്നൊണ്ട് അവർക്കറിയാം
അതെ അതെ അതെയതെ അപ്പൊ അതുകൊണ്ടാണ് അവരത്രേം കഷ്ടപ്പെട്ട് വളർന്നവരാണ് പണ്ടത്തെ തല പറഞ്ഞിട്ടുണ്ടെങ്കി പഴയ തലമുറേന്ന് പറഞ്ഞാ അവർക്ക് ഫുഡാണെങ്കിലും ഇല്യ ഉം
ഡ്രസ്സ് മേടിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടൊണ്ടാവും പക്ഷെങ്കിൽ അവര് ആഗ്രഹിച്ച സമയത്തൊന്നും കി ട്ടിക്കാണത്തില്ല അപ്പം നമ്മളിങ്ങനെ വാരി കൂട്ടുമ്പോ അവരും വിചാരിക്കും ഒണ്ടല്ലോ ആവശ്യ ത്തിലധികം അപ്പം വെറുതെ ദൂർത്തടിച്ച് കളയണ്ടാലോന്നുള്ള ഒരു മന സ്സ്ഓ ആർക്കും അവർക്ക് അല്ലാതെ നമ്മള് ഇടുന്നൊണ്ടോ അതെ അല്ലാതെ നമ്മള് ഇടുന്നൊണ്ടോ അല്ലെ നമ്മളോടുള്ള കുശുമ്പു കൊണ്ടൊന്നും ആരിക്
ഒന്നുവല്ല അതൊന്നുവതല്ല അത് പിന്നെ പിന്നെ എന്താന്ന് വെച്ചാ ല് സ്ഥലം മൊടക്കിട്ട് പിന്നെ ഓഹ് ഏഹ് ചെല്പം ഉമ്മ പറയാറുണ്ട് എത്ര നല്ല ഡ്രസ്സ് ഇണ്ടേലും ചെലപ്പോ ആകാത്തതേ വീട്ടിലിട്ട് നടുക്കുള്ളൂന്ന് ഏഹ് ഏഹ് അതൊന്നു നേരെയാക്കി അ അല്ല അത് ശെരിയാ ആ അത് ക്കെ ഞമ്മള് അപ്പൊ നമക്ക് ഇടാൻ സുഖൊക്കെ നോക്കിട്ട് നമ്മള് ചെലപ്പോ അവിടെ ഇവിടെയൊക്കെ വിട്ടിട്ടൊക്കെ ഉണ്ടാവും ആഹ് അവിടെം ഇവിടെം വിട്ടിട്ടൊക്കെണ്ടാവും എന്നാലും
ആഹ് ആഹ് ആഹ്
നമ്മളത് എടുത്തിടും അപ്പോ അവരിക്കത് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ കുട്ടികളാണെങ്കിലും ഒരെണ്ണം പറ്റിക്കഴിഞ്ഞാ അത് മാത്രേ ഇടുവൊള്ളു വീട്ടിലാണെങ്കിലും അല്ലാതെ ഇഷ്ടം പോലെ വേറെ ഡ്രസ്സിണ്ടങ്കിലും അതൊന്നുല്ല അപ്പൊ അതൊക്കെ അവിടെ വേസ്റ്റാണ് സത്യത്തിൽ കൊറെ ഡ്രസ്സവിടെ എടുത്ത് വെക്കുവാന്നല്ലാതെ പിന്നെ നമ്മളത് എന്താണ് പിന്നീടും അത് യൂസ് യ്യുമ്പളെ ഉള്ളൂ ആ ഡ്രസ്സ് അവിടെ എടുത്തത്കൊണ്ടുള്ള ഒരു ഇത് അല്ലെ ഉപയോഗിക്കപ്പെടാതെ ഒരു ഡ്ര ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഒരു പ പരിപാടിക്ക് ഇട്ട് അതവിടെ എടുത്ത് വെക്കുവാണെങ്കിൽ ആ പൈസേം പോയി അല്ലെ അതെന്തെല്ലാം കാര്യങ്ങളാ പൈസ കൊണ്ട് നടത്തായിരുന്നു പക്ഷെ നമ്മളതൊന്നും ഒരു പ ഒറ്റ ദിവസത്തെ സന്തോഷം മാത്രം നോക്കിട്ടാണ് നമ്മളെടുക്കുന്നെ പക്ഷെ അതൊന്നുത്ര ശെരി ക്കു പറയാണെ നമ്മളാണെം കുട്ടികളാണെങ്കിലൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് മാറണം പക്ഷെ മാറുന്നു തോന്നണില്ല കാരണം കുട്ടികളൊക്കെ ഇന്നത്തേതെന്ന് പറഞ്ഞാ ഇന്ന് ഇന്ന് എങ്ങനെ അങ്ങനെ ജീവിക്കണം നാളെ ഇന്നലത്തതിന്റെ ബാക്കിയൊന്നും വേണ്ട നാളെ വേറെ ആണെങ്കിൽ അത് വേറെ ആ ഒരു രീതിക്കാ കുട്ട്യോള് വളർന്നു വരുന്നത് ക്ഷെ നമ്മളാണെിലും അതെ നമ്മള് ബുദ്ധിമു ട്ടിയെ പോലെ കുട്ട്യോള് വളരണ്ടാ നമ്മ അവർക്കെല്ലാം വാങ്ങി കൊടു ട്ടും ആവില്ലെ അങ്ങനൊരു രീതിക്കാ ന നമ്മളാണേലും കുട്ടികളെയും കൊണ്ട് നടക്കണത് നമ്മള് കുട്ടികളൊന്ന് വെഷ മിച്ചാ ഇപ്പൊ അവര്ടെ കൂടൊള്ളോര് ഒക്കെ എല്ലാർക്കും ഉണ്ട്ന്ന് പറയുമ്പോ നമ്മളെ കുട്ടിക്ക് ഇല്ല്യാന്ന് അവര് പറയുമ്പോ നമ്മള് വിചാരിക്കു അപ്പം ഇനിപ്പൊ എന്റെ കുട്ടിക്ക് മാ ത്ര അങ്ങനെ ആവ ആവരുത് അപ്പൊ നമ്മളില്ല്യാത്ത പൈസ വാ ത്തിട്ടാണെങ്കിലും വാങ്ങി കൊടുക്കും
അതാ നമ്മുടെ മോ നമ്മ നമ്മള് വള ന്നോലെ അവര് വളരരുതെന്നല്ലേ നമ്മളാഗ്രഹിക്കുന്നത് അപ്പം ഒരു കുറവും വരുത്താത് അവർക്ക് നമ്മള് പൈസ ഇല്ലെങ്കിലും കടം മേടിച്ചെങ്കിലും മേടിച്ചെടുക്കും അവറൊ പ്പം എന്റെ കൊച്ചും എത്തട്ടെന്നും പറഞ്ഞല്ലേ ആ ഒരു മനസ്സിന്റെയാ ഇപ്പം അതാ കാലത്തിനൊത്ത് നമ്മളും മാറിന്നൊള്ളതാ ആദ്യം നമുക്ക് മനസിലാക്കേണ്ടത്
അതെ അതെ അതെ നമ്മളാണെങ്കിലും തെ അത്ര വേറെ എന്തെല്ലോം വല്യ കാര്യങ്ങളൊക്കെണ്ടാവും എന്നാലും നമ്മളെന്നാ ഇത്വ്ടെ ചുരുക്കീട്ട് അതവടെ ശരിയാക്കാന് ചിന്തിക്കൂലേ അപ്പൊതും നടക്കണം ആഹ് അതിന്റെ കാര്യം പിന്നാലോയ്ക്കന്ന്ള്ള അതും നടക്കണം അയിന്റെ കാര്യം അത് പിന്നെ എന്തേലും അപ്പൊ ഒട്ടും ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു കാര്യത്തിനേക്കാരം ആദ്യം നമ്മൾ മുന്ന്തു
നമ്മള് ചാട്ന്നെ അത് തീർച്ചയായിട്ടും
അതൊക്ക നമ്മ്ടെ ജീവിതത്തില് നമ്മളൊന്ന് ഇര്ന്ന് ചിന്തിച്ച് നമ്മള് മാറ്റം വര്ത്താണെങ്കില് എത്രേ നല്ലതാണ്
ആഹ് നമ്മള് ചിന്തിക്കത്തില്ലല്ലൊ ഇപ്പൊ അന്നേരം അന്നേരം എന്ത എന്താണ് ഇപ്പൊ മുന്നി കാണ്ന്നെ അത് ആദ്യം നടത്തിയെടുക്ക ബാക്കിയുള്ള അവിടെ കിടക്കെട്ടെന്ന് വിചാരിക്കും പിന്നീടായാലും നടത്താലോ എന്നുള്ളൊര് മൈൻഡ്സെറ്റ
ആഹ് മൈൻസെറ്റാണ് അതെ അതെ അതെ അങ്ങനെയൊന്നുല്ല പക്ഷെ നമ്മള് മാറണം നമ്മള് കൊറേ പൈസക്കെ അങ്ങനെ ഇങ്ങനെ ഇപ്പ ഒരുപാട് പൈസ ഇണ്ടായിട്ടല്ല ഇള്ള പൈസ ഇന്നാലും ശരിയായ രീതീല് ഞമ്മളത് വിനിയോഗി ക്കുമ്പൊ തന്നെ നമുക്ക് ഉഭ നമ്മക്ക് കാര്യൊള്ളു അല്ലാതെ നമ്മള് കൊറെ പൈസ വേസ്റ്റാക്കി കളഞ്ഞാലാ ആഹ് പൈസനോടെന്നെ ചെയ്യ്ണതാണ് ഉം നമ്മളൊരു പൈസാന്ന് പർഞ്ഞ സംഗതിനെ നമ്മള് വെല വെക്കണം അതിനോടോരു വെല നമ്മക്കത് നമ്മളെ കയ്യില്ണ്ട്ന്ന് കര്തീട്ട് എങ്ങനിം ചെലവാക്കന്ന്ള്ളതാണ് നമ്മളത്യാവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചോണ്ട ഉപയോഗിക്കാണെങ്കില് നമ്മളെ പല ആവശ്യങ്ങളും നടക്കും പല കാര്യങ്ങളും നടക്കും അല്ലെ പലതിനും മാറ്റിവെക്കാനും നമ്മളെ കൈല്ണ്ടാവും
ജസ്റ്റ് നോക്കുമ്പൊരു പേപ്പർ കഷ്ണ പക്ഷെ ആഹ് പേപ്പർ കഷ്ണ തിനെന്തോരം വെലയുണ്ടെന്ന് നമ്മള് ചില സാഹചര്യങ്ങളിൽ മനസ്സിലാക്കേണ്ടതുണ്ടല്ലെ
ആഹ് പിന്നെന്താ അത്ണ്ടെങ്കിലെ ഇന്ന് വെലയ്ള്ളു സമൂഹത്തിന്റെ എടക്കാണെങ്കിലും സമൂഹത്തിന്റെ എടക്കാണെങ്കിലും നമു ക്കാണ് നമുക്ക് നമ്മളോടെന്നെ നമുക്കൊരു മതിപ്പ് കൂടാനും പിന്നെ മറ്റുള്ളോർക്ക് നമ്മളോടുള്ളൊരു വെലയും ഒക്ക കി കിട്ടണംന്ന്ണ്ടെങ്കില് ആഹ് സാധനം നമ്മളെ കയ്യില് വേണം ഇഷ്ടംപോലെ ഇണ്ടെങ്കി തന്നെ
പ പണത്തിന്റെ വെലക്കൊത്തഎന്നും മനുഷ്യന്റെ വെലയും ആഹ് ഒരു കാലത്താപ്പൊ ഇമ്മള് ജീവിക്കുന്നന്നെ
അതെ അതെ അതെ അതെ അത്ശരിയാണ് വേലയുണ്ട് സ്റ്റാറ്റസ് എല്ലാം നമു ക്ക്ണ്ട് നമ്മളെ പിന്നില് പത്താളു ഇണ്ടാവും പണല്ലേ ആരുംണ്ടാവുല നമ്മളെപ്റ്റു ഒറ്റക്കായിപ്പോവും ആഹ് അതെ അതെ ഒറ്റക്കായിപ്പോവും
ക്കുന്നുണ്ടെ
ആഹ് ഓക്കെ ശരി ഓക്കെ